ഹലോ
കേൾക്കുന്നുണ്ടോ
ആ കേൾക്കണ്ട് എന്തൊക്കെയുണ്ട് സുഖമാണോ
ആഹ് സുഖാണ്
ആഹ് എന്താ പണി
എന്താ ഭക്ഷണം കഴിക്കാൻ നേരായില്ലേ
ആ അതിനുള്ള പുറപ്പാടല്ലാവും അല്ലേ
ആ അതെ
ഏ എന്താന്ന് ഇണ്ടാക്കി ഫുഡൊക്കെ എന്താ
എന്താ ഫുഡ് ച്ചാ അന്ന് മീൻ വാങ്ങി മീൻ കറി വെച്ചു മീൻ പൊരിച്ചു
ആഹ് അതക്കെ
അതൊക്കെ
ആഹ് കുട്ടിയ ഒളക്ക സ്കൂൾ പോയ
ആഹ് പോയി പോയി
ഏ എത്ര ആളുണ്ട്
ആഹ്
എത്ര ആളുണ്ട്
രണ്ടാളുണ്ട്
ഏ അ ശരി ആങ്കുട്ട്യാ പെങ്കുട്ട്യാ എന്തക്കെയാണ് കുട്ടികളൊക്കെ ആൺകുട്ടിയാ പെൺകുട്ടിയാ എന്താണ് രണ്ടാങ്കുട്ടികളോ ഏ അയ് ശരി എടുത്ത് അന്നെ സ്കൂളൊക്കെ എടുത്ത് തന്നെയാണോ
ആ അടുത്താണ് അടുത്താണ്
ഏ പുതിയാപ്ലക്കെന്താ പണി ഞാനൊന്ത് ചെയ്യണൊന്നൂല്ല നമ്മൾ വീട്ടിലെ പണിയൊക്കെ ആയിറ്റ് പോണ് വേറെ പണിയൊന്നൂല്ല പ്രത്യേകിച്ച് പണിയൊന്നൂല്ല
ഞാൻ സെ ആപ് കേൾക്കണില്ലേ
ൻ്റെ പെണ്ണേ എല്ലാത്ത പരു ന്നാ തന്നെ ഹൗസ് ഉം ഉം അങ്ങനെ പോണില്ലേ
ഉം വു ഒരു നാട്ടിലാണ്
ഏ എ അങ്ങനല്ലേ ഉം അയ് ശരി ഞാൻ ചോറുണ്ണാൻ നിക്കണുള്ളു ഇഹി ചോറും തിന്നിട്ടില്ലാ ചോറും നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇന്ന് രാവിലെ തന്നെ സ്കൂൾക്ക് പോയ പോകാനായപ്പത്തേനെ കുട്ടിയക്ക് ഇണ്ടാക്കിന്ന് പിന്നെ അത് അന്നെ കൊടു ത്തേക്കാറ് വെച്ചിട്ട് അങ്ങനെ കൊണ്ടേയി മോള് പത്താംക്ലാസ്സില് ഇവൾക്ക് നേരത്തെ പോണല്ലോ ക്ലാസ് നേരത്തെ തൊടങ്ങോണ്ട് സ്കൂൾ ബസ്സില് പോകാൻ പ റ്റൂല അപ്പൊ ഓളെ ഞാൻ ഇവിടെ ബസ്സേറ്റി കൊടുക്കാം കൊണ്ടാക്കി കൊടുക്കാ അപ്പൊ കൊണ്ടാക്കി കാണ് നേരെ അങ്ങാടി പോയിറ്റ് ചിക്കനും വാങ്ങി ഇങ്ങനെ പോന്നു പിന്നെ ഒന്ന് പോവണ്ടല്ലേനീ അപ്പൊ അങ്ങനെ പോയി പോതും
ഇങ്ങള് എത്ര വരെയാ പഠിച്ചെ
ഞാം പ്ലസ് ടു വരെ പോയിണ്
അതല്ലാ വീട്ന്റെ അടുത്താരുന്നോ
ആ സ്കൂളിലാ കൊറച്ച് നടക്കാനോക്കൊണ്ട് നമ്മളവിടു ന്ന് കൊറച്ചൊക്കെ നടക്കാനൊക്കൊണ്ട് ക്ക് പിന്നെ പ്ലസ്ടു കയിഞ്ഞിട്ട് പോകാനൊക്കെ താല്പര്യം ഉണ്ടായിന്ട്ട് പക്ഷെ ഇവിടെ വന്നപ്പം ഇവിടൊള്ള രണ്ടാളും പ തേഞ്ഞോലൊക്കെയാണ് അപ്പൊ പറഞ്ഞു ഇനി ഇവിടുന്ന് പോണ വർത്താനം മിണ്ടാൻ പാടില്യാ ഇവിടൊള്ളോരൊന്നും പോയിട്ടില്ലാ തുടർന്നുള്ള പഠനം ഒന്നും ആരും പഠിച്ചിട്ടില്യാ എന്നിട്ട് അങ്ങനെ ആക്കി ഇപ്പൊ ഞാൻ പലേ രീതിക്ക് നോക്കണൊക്കെ ഇണ്ട് പക്ഷെ നിന്നോട് അറിയിപ്പ നിക്കണ പോലെ നിന്നോ മൂന്നാ മൂന്ന് കുട്ടികളെ നാല് കുട്ടികളെ കാര്യങ്ങള് നോക്കാൻ ഇണ്ട് അതൊക്കെ നോക്കി അങ്ങനെ നടന്നോ അല്ലാതെ ഇപ്പൊ പഠിക്കാൻ പോയിരുന്നെങ്കില് രാവിലെ നേരത്തെ ത ട്ടിപ്പടിഞ്ഞു പോവണം അത് കയിഞ്ഞ് വേം വന്ന് അഞ്ച് മണി അവും ഇവ്ടെ എത്താന് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ല്യേ പിന്നെ ക്ക് ചേർന്ന് അഴിഞ്ഞാ ഒഴിവാകാൻ പറ്റൂല അപ്പ ഇള്ള പണിയൊക്കെ ചെയ്ത് നോക്ക് നടന്നോന്നക്കെ വഹീം ന്നാലും അമ്മക്കെന്തേലൊക്കെ ഉണ്ടെങ്കില് ചില്ലറ വരുമാനം ണ്ടാ കരാലോക്കെ കര്തീറ്റ് പോവാനൊക്കെ എന്തിനേം താല്പര്യ ഇണ്ട് അയക്കൂല ഒന്നിനും സമ്മതം ഇല്ല അപ്പൊ പിന്നെ അങ്ങനെങ്ങനെ നിക്കണ്ട് ഇപ്പൊ ഒന്നിനും പോവൂല ചെറുന്നാ മതി ഇപ്പ ഇനി പഠിപ്പിക്കാനും ഞാൻ റ്യൂഷൻ്റത് നോക്കല്ണ്ട് റ്യൂഷൻ്റട് കുട്ടിയൊക്കെടുത്തു കൊടുക്കാൻ വേണ്ടീറ്റ് അപ്പൊ അയിനൊക്കെ പറയുന്നോട് ഒരു മണിക്കൂറ് ഒരു വുട്ടിന്റെ ഒരു കുർട്ടിക്കൊരു ടീച്ചർ എന്നൊള്ളതിനൊക്കെ അങ്ങനെക്കെ എടുത്ത് കൊടുക്കാം അയിന് ആ ഒരു മണിക്കൂറ് എടു ക്കുതിരിയാതെ ആ കുട്ടികളെ മാത്രം നോക്കിക്കണ്ടേ അപ്പൊ ഞാനിങ്ങനെ വണ്ടീ പോണതാണിത് ചെലപ്പ എപ്പളാ വെര്ആ എപ്പളാന്നെ വിളിക്ക്ആ ന്നും പറയാൻ പറ്റൂല്ല അപ്പൊ ഇന്നെ വിളിക്കലാണ് ഇങ്ങനെ പോണ സമയം അത് വരാനാവക്മ്പളെ റോട്ട് വണ്ടിട്ട് വരാൻ പറ വിളിചക്കാ ലോറിയാണ് അപ്പൊ ലോറി അട നിർത്തിട്ട് ബൈക്ക് ഞാൻ കൊണ്ട് എന്നിട്ട് എന്നെയിട്ട് പോരലാണ് അപ്പൊ അത് ചിലപ്പോ അങ്ങനെ വിളിക്കക്കെ ചെയ്യ പ്പഎൻക്ക് അന്റെ സൗകര്യത്തി നിൽക്കാനൊന്നും ഒയ്വുണ്ടാവില്ലക്ക പറയും അവിടെ പെക്ക് ചേർന്നീല്ല
അതെല്ലേ ആ
പോണ്ട്
അല്ല തുല്യത ആണെന്നുണ്ടെങ്കിൽ ആഴ്ചല്ല ഒരു ദിവസേ ക്ലാസ് ഉണ്ടാവുള്ളൂ
ഉം ഉം
പിന്നെ എക്സാമിന്റെ ഒരു മാസം മാത്രം നമ്മള് ട്രൈ ചെയ്താൽ മതി ബാക്കി എന്ന് കൊടുക്കണ ആഴ്ച്ചേലോരി ഫീസ് എടുക്കുന്ന ക്ലാസ് ആറ് വിഷയം ആറ് ദിവസം വെച്ച് പഠിച്ചാൽ മതി
ആ ആ ആ ഇപ്പ നി പഴെ ആ പഴേ സംവിധാനം ഉള്ളത്കൊണ്ടേ പഠിക്കാനും പഠിക്കനോല്ക്കും ചെയ്യുന്നവർക്കൊക്കെ പലെ മാർഗങ്ങളുണ്ട് പഴയ പോലെല്ലല്ലോ എല്ലാ മാർഗങ്ങളുണ്ട് ക്ഷെവിടണം എന്നുള്ളു പേരെന്ന് സമ്മതം വേണം പ്രഷർ വരണ ആൾക്കാരൊന്നും പറ്റൂല പറയാ
ഏഹ് ഇല്ല ഇല്ല
പ്രഷർ ഇത് നേരം വൈകിയ അല്ലെങ്കിൽ ഒന്ന് ഇത്തിരി നമുക്ക് ചിലപ്പോ പറയാൻ പറ്റില്ല എന്നൊരു പോയോടുത്ത്ന്ന് പോലെ ഒന്നാവുലല്ലോ പ്പ അയ്നൊക്കെ സമ്മതാണെങ്കിലേ പറ്റുള്ള ഇതൊക്കെ പറഞ്ഞു ആഒന്നും നടക്കണ കേസല്ലാന്ന് ക്ഷമവേണം അത
നല്ലോവേണം കാരണം വീട്ടക്കെങ്ങനെ ബസ് പ്പോക്കെ ഡെയിലി അങ്ങനെ രോ മണിക്കൂർ ഇടവിട്ട് അങ്ങനെ
എണ്ടാവുള്ളു ബെടക്കേന് മുന്നക്ക് അങ്ങാടി കുറച്ച് മുപ്പറുപ്പ്യ അങ്ങോട്ട് ഓട്ടോർക്ഷക്ക് പോരാന്ണ്ട് റോട്ടിലെറങ്ങിട്ട് പിന്നെ നമുക്ക് എനിക്ക് ഞാൻ വണ്ടി ഒട്ടും വണ്ടിയും കൊണ്ടന് പോലക്കെ അയ്ന് ഇനായാലും വേണ്ടെ നമുക്ക് ചലപ്പം എന്തെങ്കിലൊക്കെ സാഹചര്യത്തിൽ അവി ഇവിടെ നേരം വൈകി എന്തെങ്കും പ്രശ്ന ഉണ്ടാവുമ്പോ നമുക്ക് ഇങ്ങ്ട് പോരാൻ പറ്റൂല അപ്പൊ പിന്നെ അവിടുന്നാണെല് പലെ ഇത്ണ്ടാവും ടൂറ് കാര്യങ്ങള് അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ഒന് ണ്ടോ പ്പാ
ആഎ വർക്കൊക്കെ ഉണ്ടോ ഉം വർക്ക് അസൈൻമെന്റ് പ്രോജക്ട് സ്സ് സെമിനാർ അങ്ങനത്തൊക്കെ ഉണ്ടാവും കുറെ എഴുതാനാണ്
ആഹ് അതൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഷമ ഉണ്ടാവല്ലെച് ത്തിരി ഞാൻ പറഞ്ഞ ന്നാ വേണ്ട നിക്കണ പോലെ നിക്ക് ഈ കമ്പനി നമ്പർ ലാസ്റ്റ് ഞാൻ പറഞ് കംമ്പ്യൂട ടർന് പഠിക്കാൻ പോടണ്ട എന്ന കമ്പ്യൂട്ടറിന് പഠിച്ചാലല് അതെങ്കിലും ത് വീട്ടിൽന്ന് ചെയ്യാല പിന്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഓള് ഡെലിവറി സമയത്ത് ഓള് കമ്പ്യൂട്ടർ പടി പഠിച്ചാൻ പോയിട്ട് പിന്നെള് കമ്പ്യൂട്ടർ പഠിപ്പിക്കല് തുടങ്ങി എന്നിട്ട് അവര് അവിടുത്തെ സ്റ്റുഡൻസ് ഓൾക്ക് ഒരു വർക്ക് കൊടുത്തുന്നതിന് വീട്ടിലിരുന്ന് ചെയ്യാനും വേണ്ടി ച്ച് അതുകൊണ്ട് ഓള്ക്ക് ഇപ്പോ ഏതായല് മാസം ആറായിറോപ്പിയൊക്കെ ചെറിയ എന്തായാലും നമ്മളെ കാര്യങ്ങ
അതെ ആഹ്
ആഹ് ആഹ് റീചാർജ് തരള്ളതൊക്കെ കുട്ടികളെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമക് ക്ക് അത് മതിയല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യ എനിക്ക് കമ്പ്യൂട്ടർ പഠിച്ചാല് വീട്ടിലിരുന്നത് ചെയ്യാ വിചാരിച്ചി അപ്പൊ പുതിയാപ്പള പറയാ അയ്ന് പോയി ചേരണം ആറു മാസത്തെ ഒരു വർഷത്തൊക്കെ കോഴ്‌സ് ആദ്യം നമ്മൾ പൂർത്തിയാക്കണം അപ്പൊ എന്നോട് പറയാ ജ്പ്പം ആദ്യ വസ് ട്ട് കൊടുക്കണേ അപ്പൊ എന്നോട് പറയേണ് പ്പവിടെ നിക്ക് ആയിട്ടില്ല്യാന്ന്
അപ്പപ്പൊ തൽക്കാലം അതെട്തോക്കണ്ട ആഹ് അത
ദേ പോയി ചേർ ന്നാ പിന്നോട് വരല്ണ്ടാവിലച്ചിട്ട് ഉം അതയ്ക്കൂ ഏഹ്
അപ്പൊ വന്ന ആഹ് അപ്പൊ പിന്നെ മൂപ്പര് ഗൾഫിലായ സ്ഥിതിക്കേ മൂപ്പര് പുൊറത്താണ് ഗൾഫിലാണ് അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളെ പുറത്താണ് കുട്ടികളും പോയി പിന്നെ അത് ഇങ്ങനെ ചടച്ചിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞഞ് സോപ്പിട്ട് മയക്കി എന്താ പറയാ സമ്മേയ്പ്പിച്ചക്കാണ് ആ ഞാനിപ്പോ പ്ലസ് ടുവിന്റെ പോണണ്ട്
ആ പ്ലസ്ട്ടുവിന് അപ്പൊ എത്ര വെരെ ആദ്യം പോയിനേ
ഞാൻ പ്ലസ്ടു പോയനിം പക്ഷെ എക്സാമ് എക്സാമിന്റെ ടൈമിലാണ് കല്യാണം അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില
ആ ആ ആ
ആയിച്ചിലൊരു ദിവസം ഉള്ളൂ അപ്പം സാധാ വീട്ടില് ജോലി ചെയ്യുന്ന പോലെ തന്നെ ആണേനും ആയിച്ചിലൊരിസം നമ്മൾ ജസ്
പഠിക്കാൻ കഴിയ്ണ്ടോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയേണ്ടോ അത്
കൊഴപ്പൊന്നുമില്ല വല്ല്യ റിസ്കൊന്നുല്ല പുസ്തകത്തിന് മാറ്റന്നു ആ മാ മാറ്റം പറഞ്ഞാ തുല്യതക്കാരെ ബുക്ക്ന്ന് മാത്രം വേറെ കംപ്ലയ്ന്റ് ഒന്നുമില്ല
ആ ആ ആ
അപ്പൊ അങ്ങനെ വാണന്നുണ്ടാങ്കിൽ പോയാ മതിയല്ലോ പിന്നെ അല്ല റിസ്ക് എടുത്തത് കൊണ്ട് പോകാനും പറ്റൂലട്ടോ ഇവരെ എങ്ങനത്തെ ആൾക്കാരെ എടീന്
ഉം ഇപർക്ക് എപ്പഴാ അറിയില്ലല്ലോ ഇപരേത്
ആ അതെ ആ അതെന്നെ എപ്പഴാ സ്വഭാവം മാറാന്ന് പറയാൻ പറ്റൂരാ
നമുക്ക് പ്രശ്നയ്കാരം ന്നറിയാ പിന്നോ ൻ്റൊഔ പുതിയാപ്പിള പറയാ കുട്ടികൾ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവൂല്ല അപ്പൊ ഓലുംഓല് പോച്ചപോലെ അയ്ലിം ഇതിലൊക്കെ തിരിയും അപ്പൊ എന്തിനാണ് നിനക്ക് എന്തിനാണിവിടെ കുറവ് ചോഴ്ച്ചു ഇവിടെപ്പള്ള പോലെ നിന്നാ പോരെ നല്ലോം പൈസ ണ്ടായിട്ട് പര കൂടും അങ്ങനെ ഇങ്ങനന്നൊക്കെ പറിം എന്നാലും ഇന്റേതായിട്ടുള്ള എന്തും ഇൻക്കും തന്നെ നാളും പോയി കഴിഞ്ഞാ പിന്നെ ഫ്രീ ആണ് പണിയൊന്നല്ലോ പിന്നെ എല്ലാവും പോയാൽ ആരും മിണ്ടാ വർത്താനം പറയാനില്ല അപ്പൊ നമ്മളെ പണിം തന്നെ പെട്ടന്ന് തീർക്കും സ്കൂളില്ലാഞ്ഞാലും അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് രണ്ടു മൂന്ന് മണി വരെ പണിണ്ടാവും ഇവര് പറഞ്ഞാലും കേൾക്കൂല ചവിട്ടി അങ്ങട്ട് നടന്നു ഇങ്ങട്ട് ന നടന്നതൊക്കെ പണില്ലേക്കാരം ഇതാവുമ്പോ പണിം കുറവാണ് ആ ഞങ്ങള് സ്വന്തായിട്ട് തറവാട്ടിലാണ് അ അവിടെ ആരും ഇല്ല ഞങ്ങളെന്നുള്ളു ഉപ്പ ഉണ്ട് ഉമ്മ മരിച്ചിട്ട് എ വർഷക്കായി
ഇത് വാങ്ങല്ലേ ആ
അങ്ങനെ ക്കാഴിട്ട് അങ്ങനെ പോണണ്ട് ഇപ്പം കൊയപോന്നുല്ല അങ്ങനെ പോകും അങ്ങനെ കാര്യങ്ങള് അങ്ങനെ കഴിഞ്ഞ് പൊക്ണ്ട് ഓരോരേ പിന്നെ എന്തയ്ക്കും കുട്ടികൾ വരാനാവുബോ എന്താ ഉണ്ടാക്കുക വൈകുന്നേരം
വൈകുന്നേരം എന്തേലും സ്നാക്സ് എന്തേിലും ചെയ്യും എന്തേലും ഉള്ളിവട അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ലാതെയും കിളിന്നു മാണ്ട എപ്പോഴെങ്കിലും ഓല്ക്ക് എന്റർടൈമന്റ് മാതിരി
ആ
അപ്പൊ അല്ലാത്ത ദിവസം ബേക്കറി തന്നെ കാര്യായിട്ട് അല്ലെ പിന്നെ രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അപ്പം ആ ബാക്കി അത് ഫ്രിഡ്ജ് കയറ്റീട്ട് വൈകുന്നേരം അവർ വരുന്ന നേരത്ത് ദോശ ഇ്തൊക്കെ ആണെങ്കിൽ ചുട്ട് കൊടുക്കും
ഏ അത് ശെരി അത് പറ്റോ അത് തിന്നോ
ആ അപ്പൊ ചൂടൊട്ക്കെ തിന്നല്ലേ അപ്പൊ പറ്റും
അപ്പം പറ്റൂലേ ചൂടാണ്ടാവണം അല്ലങ്കിൽ അപ്പം ചു എല്ലാവർക്കും ഇഷ്ട്ടാ അത്എല്ല് എല്ലാം ചോറൊക്കെ രാത്രി നമ്മൾ വേറെ വെച്ച എന്തോ രസ പക്ഷെ നമുക്ക് മടിയായിട്ടല്ലേ വെക്കാത്ത ഇവടെ ഞാൻ വെക്കൂല ഞാൻ ഉച്ചക്കത്ത തന്നെ രാത്രി ഇട്ക്കല്
ഉം ഉം
വെക്കാൻ മടിച്ചിട്ട്
ആ
അങ്ങനെ
പിന്നെ ആ ഉമ്മണ്ട് ഉമ്മയും പോയിട്ടുണ്ട് ഉമ്മാന്റെ വീട്ടിൽന്തോ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് പറഞ്ഞിട്ട്
ഏ
ഹസ്ബന്റിന്റെ ഉമ്മ ഉണ്ടേർന്നു
ഏ അപ്പൊ
ഉം വീട്ടില ആരുല്ല അപ്പൊ ഞാൻ തനിച്ച
ഉം അടുത്തൊക്കെ വീടുകള്ണ്ടാ അയൽവാസികളൊക്കെ ഉണ്ടോ
ആ അയൽവാസികളൊക്കെ ഇണ്ട്
ഉം അയൽവാസികളൊക്കെ വേണം അപ്പളെ രസം ഉള്ളൂലെ ആരുല്ലാഞ്ഞാല്
ആ വൈകുന്നേരം ആയാൽ ഞങ്ങളത് ഒരു പാടം വക്ക് പോലെയാണ് വീടിന്റെ ഭാഗം അപ്പൊ വൈകുന്നേരായ എല്ലാ അയൽവാസ്യോളും ഈ പാടത്തിന്റെ വക്കത്തക്ക് ഒരു ഇരി ഇരിക്കാനുള്ള ഒരു ഇതുണ്ട് അവിടെ ചെന്ന് വെറുതെ വർത്താനം പറഞ്ഞിരിക്കും അതാണ് ആകെള്ളൊരു എന്റർടൈൻമെന്റ് ആഹ് ആള് കൂടുമ്പോ ഒന്ന് എന്തേലും ഒന്ന് പറഞ്ഞിരിക്ക അങ്ങനെ എന്നായി
ആഹ് എന്നാ ശരി
ആ ശരി